ഹോ
ഹലോ
എന്തുണ്ട് സുഖാണോ
സുഖാണ് ന്താ അവിട്ത്തെ വിശേഷം
ഇവിടെ സുഖം മഴ വരാൻ പോകുന്നുണ്ടോന്ന് ങ്ങനെ നം നോക്കിക്കൊണ്ടിരിക്കാണ്
അയ്ശരി എന്താ പരിപാടി അത് ശരി എന്താ പരിപാടി
പ്രത്യേകിച്ചൊന്നു ല്ല ഇന്നത്തെ ഒരു ഏകദേശം ഒരു വിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്
ആണോ എന്താ ഫുഡ് ണ്ടാക്കി
ഫുഡ്ഡ് ചോറ്
മീൻകറി തോരൻ കൊഞ്ച് റോസ്റ്റ്
ഓഹ് അടിപൊളി അടിപൊളിയാണ നന്നായി പാചകം ചെയ്യോ
ആദ്യയൊന്നു ചെയ്തില്ലായിരുന്നു ഇപ്പ നല്ല രീതീ ചെയ്യുന്നുണ്ട് ആദ്യ നമ്മളൊക്കെ ആഹ് കല്യാണം കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞാറേ ന്ന് പറയാൻ പറ്റത്തില്ല കല്യാണം കഴിഞ്ഞപ്പോ കൊറച്ച് കൊറച്ച് സാധനങ്ങളെല്ലേ ഉണ്ടാക്കത്തുള്ളൂ കറി ചോറ് നമ്മള് ഫുള്ള് കണ്ടുപിടുത്തങ്ങളൊക്കെ തുടങ്ങുന്ന നമ്മുടെ മക്കള് വന്നാറേ ണല്ലോ
അത് ശരി
അവർക്കെ ങ്ങനെക്കെ പുത് പുതിയ രീതീലക്കെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള കണ്ടുപിടുത്തങ്ങള് ആ ടൈമിലാണത് ചെയ്യാൻ തുടങ്ങുന്നത്
ഓഹ് ശരിയ ശരിയാ പറയണത് തൊക്കെ ഞാൻ വളരെ യോജിക്കുന്നു
അങ്ങനെ ന്തായാലും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എന്റെ മക്കടെ ഏറ്റവും നല്ല ഷെഫാണ് ഞാന്
അത് ശെരി അത് പിന്നെ എന്ത് വേണം മക്കൾക്ക്
അതാ മക്കൾ എന്തുണ്ടാക്കിയാലും അമ്മടെ അത്രയും പോരാ എന്നേ പറയത്തുള്ളൂ ആര ടുത്ത് എന്തുണ്ടാക്കി കൊടുത്താല് ഉം
എന്റെ പിൻ ഞാന് പഠിച്ചോണ്ടിരിക്ക്യ സ്റ്റുഡന്റാ
സുഡല്യാണല്ലേ
ആഹ് ഞാനിപ്പോ തേർഡ് ഇയർ പഠിച്ചോണ്ടിരിക്ക്യാ
അമ്മ എന്ത്‌ ണ്ടാക്കും അമ്മ ഉണ്ടാക്കുന്ന ഡിഷിൽ ഏറ്റോ ഇഷ്ടപ്പെട്ടത്
എനിക്ക് എന്റെറെ ഉമ്മണ്ടാക്ക്ണേൽ ഏറ്റവും ഇഷ്ടള്ളത് എന്താ ച്ചാല് പത്തിരി ചിക്കൻ കറിൻ ഭയങ്കര ഇഷ്ട്ട ചിൽ
ഇവിടെ വെന്ത് അരി പത്തിരി
ആഹ് പത്തിരി ചെറിയ പത്തിരി ല്ലേ മറ്റേ കൊയൽ പത്തിരി മാതിരി
ആഹ് ആഹ് ആഹ് ആഹ് അരിപ്പൊടി വെച്ചല്ലേ ടാ അരിപ്പൊടി വെച്ച്
ആഹ് അരിപ്പൊടി വെച്ചുണ്ടാക്കണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
ഇവിടെങ്ങന പത്തിരി എന്ന് പറയുന്നത് പൊറോട്ടക്കാണ് പൊറോട്ടയില്ല
ഓഹ്
മറ്റേ മറ്റേ അതിന അരിപ്പത്തിരിന്ന് പറയപ്പോ
ആണോ
ആഹ അതാ ഞാൻ ചോദിച്ചത് അതാ അത്താ ഞല്ലിന്ന് അറിയാൻ വേണ്ടീട്ടാ ചോദിച്ചത്
ആഹ അത്തന്നെ അത് തന്നെയാണ്
അതും മൂത്ത ആൾ വന്നാറായി ഞ അജപ്പത്തേക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുള്ളത്
അത് ശരി ഞാൻ പിന്നെ പുറത്താ പഠിക്കണത് നാട്ടിലല്ല അതുകൊണ്ട് ഇപ്പൊ മട എല്ലാ ഭക്ഷണവും മിസ് ചെയ്യയാണ്
അതെ നമ്മള് പുൊറത്തോട്ട് പോകുമ്പോഴേ നമ്മടെ അമ്മമാർ
വില മനസ്സിലാവുള്ളൂ ആദ്യൊക്കെ വീട്ടിൽ നിൽക്കുമ്പോ എന്തുണ്ടാക്കി തന്നാലും അതുപരാ ഇതുപരാ എനിക്ക് അതി ഇഷ്ടായില്ല എനിക്ക് എത് ഇഷ്ടായില്ല
ഇപ്പൊ പക്ഷെ ഉമ്മ എ ഉമ്മ എന്ത് കൊണ്ടത്തന്നാലും നമുക്ക്ിഷ്ട്ടം
അതെ ഇപ്പൊ ഒരു ചമ്മന്തിയാണെങ്കിൽ പോല അതും മതി ധാരാളം ഇപ്പൊ അതിന്റെൊക്കെ വില ഒരുപാട് മനസ്സിലാവണ്ട്
അനച്ചണ്ട്
അങ്ങനെ നമുക്ക് അവിടെ നിിക്കുമ്പോ ഒന്നും നമുക്ക് വില മനസ്സിലായിില്ല ഒക്കെെ ഫ്രണ്ടില് കിട്ടല്ലേ നമ്മക്ക് നമുക്കൊക്കെ ഇല്ലാത ആാവുമ്പോഴാണ് എല്ലാത്തിന്റെയും വില മനസ്സിലുള്ള
ഉം എനിക്ക് പൊത്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലാ എനിക്കിപ്പൊ ഒത്തിരി മനസ്സിലാകുന്നുണ്ട് എന്റെ അമ്മ വലച്ചിട്ടൊക്കെ പത്തു മാസംമാവുമ പോുന്നു
അത് ശെരി ആണോ എന്ത ഇണ്ടായത് അപ്പോൊ വൈകാണ്ട് കിടിക്കായിരുന്നോ
ആഹ് അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നടാ
അത് ശരി ആഹ് എത്ര മക്കളാ
ഞാനും എന്റെരു അനിയനും
അതല്ല ചേച്ചിക്ക് എത്ര മക്കളാണ്
എനിക്ക് രണ്ട് മക്കള്
എന്താ ചെയ്യുന്നത് രണ്ടാളും
ഒരാൾ യു കെ ജി ഒരാൾ ഫോർത്ത് സ്റ്റാൻഡേർഡ്
ഓ കുഞ്ഞി മക്കളാണ്ല്ലേ അത് ശരി
അങ്ങനെ എന്താണ് എന്താ ചെയ്യുന്നത് ഹസ്ബന്ഡ് എന്താ ചെയ്യണുന്നത്
ഞട്ട നൊണ്ടടാ ഇവിടെ
അത് ശെരി എന്ത് ജോലിയാ ചെയ്യുന്നത് ഹസ്ബന്ഡ്
ഹസ്ബൻഡ് സാർവേരാടോ
അത് ശരി അങ്ങനെല്ലേ
പിന്ന
എന്താ
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഫുഡിന്റെ തന്നെ
ഫുഡ് എന്താ ഇനിപ്പ രാത്രികുള്ള ഭക്ഷണം ഞങ്ങള് ഇപ്പ ഉണ്ടാക്കണം. അപ്പ എന്ന ആഹ് അല്ലല്ല ഞങ്ങള് ഹോസ്റ്റലല്ല ഹോസ്റ്റല ആയിരുന്നു. ഫസ്റ്റത്തെ ഒരു വർഷം ഹോസ്റ്റല ആയിരുന്നു പിന്നെ മാറി പിന്നെ നമ്മൾ ഇങ്ങനെ റൂം എടുത്ത്
റൂ ആഹ് ഓരോ റെന്റിന്ന്ടുത്തിട്ടാ?
ആഹ് റെൻ്റനു എടുത്ത് നിക്ക മാസം രണ്ടായിരം രൂ നാലായിരം രൂപ. അപ്പൊ അങ്ങനെ റെൻ്റ്നു അടുത്ത് നക്കുമ്പോ നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് പാചകം ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. ഇവിടെങ്ങെ ബസ അങ്ങനെല്ല നമ്മള് ആഹ് പഠിക്കണം എന്നെ ചെയ്യണം എല്ലാം ഒരു കൈ കൊണ്ട്ന്നെ എല്ലാം എത്തണം.
ഇപ്പൊ ഉമ്മയുടെ വില നല്ല രീതി എറിയുന്നുണ്ട് എല്ലേ മറ്റേത് വാഷ് വാഷ് തായിക്കൊണ്ട്തര്ന്നു കുപ്പിതായി കൊണ്ട്തരുന്നു അതെല്ലാം നൂറ് കുറ്റങ്ങൾ അതാ നൂറ് കുറ്റങ്ങൾ ഇപ്പ അതിന്റെ ഇടയ്ക്ക് കൂടെ പഠിക്കുന്നു അതിന്റെ ഇടയ്ക്ക് കൂടി ഇതെല്ലാം ചെയ്യുന്നു.
അതെ അതകൊ എല്ലാം വേണം ഞങ്ങളെ അതിൽ ഞാൻ മെഡിക്കൽ ഫീൽഡാ അപ്പൊ അതുകൊണ്ട് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെണ്ടാവുമ്പോ ഇടക്ക് രാവിലെ നേരത്തെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങോകെ ഉണ്ടെങ്കിൽ ഞാനപ്പോ നഴ്സിംഗല്ല എന്താണ് കേ ഒക്കുപ്പേഷനൽ താറാപ്പി അറിയോ?
ആഹ് ആഹ് ആഹ്
ആഹ് അതിനാ പഠിക്കണ്ട് അങ്ങനെയിട്ട്- അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ അതിനനുസരിച്ചു ചെല്ലാം പിന്നെ നള് ഫസ്റ്റ് നമുക്ക് ഒരു ബുദ്ധിമുട്ട്- തോന്നിരുന്നു എനിക്കൊക്കെ ഇപ്പൊന്ന് പറയുമ്പോ ജീവിതത്തിൽ അത് ഒരു ഭാഗയാല്ലോ അപ്പൊ എല്ലാം നമ്മൾ അതിനെത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല.
പക്ഷെ നമ്മൾ ഉമ്മമാരുടെയും അമ്മമാരുടെ ഒക്കെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അത് തന്നെയാണ്- നമ്മളെ ചെറുതിലെ ഓരോന്നും പഠിപ്പിച്ച് പഠിപ്പിച്ച് തന്നല്ലേ നമ്മളെവിടെയെങ്കിലും കൊണ്ടോ നമുക്ക്ത്ര ബുദ്ധിമുട്ട് അറിയതില്ല പക്ഷെ നമ്മളെല്ലാം കുഞ്ഞിലെ നമ്മളെല്ലാം കയ്യിൽ തന്നെ കയ്യിൽ തന്നെ ആഹ് ഒരു ശീലമാകുമ്പോ നമുക്ക് എവിടെ ചെന്നാലും ആദ്യം അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അതെ അതെ-
പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളൊയാലും നമ്മൾ ആഹ് രീതിക്ക് കുഞ്ഞിലെ ട്രെയിൻ ചെയ്താ അതുങ്ങളെ നടുകടലിൽ കൊണ്ട ഇടാലും അതുങ്ങള് ജീവിച്ച്പോകും.
അതൊക്കെ ശരി പിന്നെ ഇപ്പ എന്താ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് പാചകം ചെയേണ്ടരു അവസ്ഥ ഒന്നും വരുന്നില്ലല്ലോ
അതാ
അങ്ങനെയായിട്ട് ഇവിടെ വന്നപ്പോ പിന്നെ എന്താ പിന്നെപ്പ എന്തൊ ഫോണിലൂടെന്നപ്പം എല്ലാം കാണും പഠിക്കും കും ഒക്കെ ചെയ്യാൻ പറ്റുന്നതോണ്ട് നമ്മളെല്ലാം പഠിച്ചു.
ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത അങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിച്ചിട്ടുള്ളത് എന്റെ അമ്മയ്ക്ക് യൂട്യൂബ് യൂട്യൂബിനോട് കടപ്പെട്ടിരിക്കുന്നു.
അതെ സത്യ യൂട്യൂബിലൂടെ എല്ലാം ഗേൾസ് ഗേൾസ്ല്ന്ന് ഇപ്പൊ ആൺകുട്ടികളും- എല്ലാരും കടപ്പെടുന്നുണ്ടാവും- ഇനി ഇവടൊക്കെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണെകിൽ എല്ലാരും ഇതുപോലെ വീട് എടുത്തിട്ടാണ് നിൽക്കുന്നത്.
കാരണം നമ്മള് പുതിയതായിട്ട് ഓരോന്നും ഓരോ ഡിഷ് ഇങ്ങനെ കാണുമ്പോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് ചേരുന്നത് പുതിയ ഡിഷ് ആയിട്ട് ഉണ്ടാക്കുവ അയ്ന് നമ്മളന്നെ പിണങ്ങി വീട് വിട്ട് കൊട്ത്തോളാം അമ്മാതിരി ഡിഷൊ നമ്മൾ ഉണ്ടാക്കുന്നത് ചെലതൊക്കെ നല്ലതായി പോവും ചെലതൊക്കെ ഫ്ലോപായി പോവും.
അതെ പിന്നെ നമ്മള് ഇപ്പോ പാളിയതിൽ നിന്നാണല്ലോ പഠിക്കണത്.
അതാ
അങ്ങനൊയിലും പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണോ?
ഇഷ്ടം അല്ല-
എന്താ അറിയോ ചോദിച്ചത് കൊറേ കൊറെേ ഭക്ഷണൊക്കെ ഉണ്ടാക്കിയല്ലോ ഒരു ദിവസം തന്നെയ അപ്പൊ ഞാൻ ചോദിക്കാ ഇത്ര ഇഷ്ടാണോ?
അതാ ഇഷ്ടം അല്ല നമ്മളിപ്പം ചെയ്തല്ലേ പറ്റൂ എന്നുള്ളത്.
അതിന് ശേഷം ചെലർക്കു പാചകത്തിനോട് ഭയങ്കര ഇഷ്ടായിരിക്കും.
ആഹ് അതാ കേട്ട്ട്ടൊണ്ട് ഒത്തിരി പേര്ടെത് പാചകംന്ന് പ ഇത്ര വല അവർക്ക് അതൊരു മുഷിപ്പല്ല.
ആ അതെ സത്യം അതെ സത്യം സത്യം.
പക്ഷെ നമകെന്ന് പറയുംപോത്തേക്കും ഒന്ന് കയ്ഞ്ഞ് രണ്ട് കയ്ഞ്ഞ് പിന്നെ വരുമ്പോഴേ തെക്കും ഓ തീരാറായില്ലേ എന്നുളെളാരു ടോക്കെ നമക്ക് വരതൊള്ളൂ. നമ്മളെ ഏറ്റവും കൂടുതൽ ആദ്യം കുഴപ്പല്ല കുഴപ്പല്ലന്ന്ള്ള രീതിയിൽ ചെയ്ത് പോയ് എൻകെ ഏറ്റവും കൂടുതൽ തുണികഴ്‌കും പാത്രം കഴ്കും ഇഷ്ടമല്ലാത്തൊരു കാര്യാ.
ആഹ്.
വീട്ട ഒക്കയും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാൻ മടിയുള്ള സാധനവും അതായിരുന്നു.
ആഹ്
ഇപ്പൊ പിന്നെ അതൊക്കെ ചെയ്യും.
അതെ. അപ്പ നമ്മള് എന്താണ് മ് ജീവിതത്തിന്റെ സാഹചര്യങ്ങളോണ്ട് ചെയ്തല്ലേ തീരു കര്തി. ചെയ്യണ്ല്ലേ ഇപ്പോ?
പറ്റും എന്നുള്ള അവസ്ഥ വരുംപ്പം നമ്മൾ എന്തും ചെയ്യും.
നമ്മള് കെടന്നാ അവിടെ തന്നെ ഫുൾ കെടക്കും.
ഉറപ്പായിട്ടും.
അങ്ങനെ ആയിട്ട് എന്താ മക്കളന്തൊര ആൺകുട്ടിം ഒര് പെൺകുട്ടിയാണോ?
എളയവര് മോളും മൂത്തവര് മോളും.
അത് ശെരി. എങ്ങനെ പോണ് കുട്ടികളുമായിട്ട്ള്ള ജീവിതൊക്കെ രസാണോ?
ആഹ് രസവുമാണ് എടക്ക് ചെവി ചെമ്പരത്തിപൂ വെക്കണോ ന്നുള്ള ചിന്തയിലോട്ടും പോവും.
ഹ ഇക്ക് വട്ട്ന്നുറപ്പിക്കുന്നത് കൊണ്ടാണോ? ഇട്ട് വട്ടം കറപ്പിക്കണത് കൊണ്ടാണോന്ന് മക്കള്?
കുണു കുണു പാവം കുഞ്ഞ്. വെഷമം പോട്ടെ അത് കയ്യിമ്പം അതാ പിന്നെ നമക്ക് കൊറെ കഴിയുമ്പോതേക്കും നമുക്ക് ഒരു ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടൊന്നുംല്ല. നമക്ക് വേറൊള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്ത് കഴിയുംമ്പോത്തേക്കും നമക്ക് തല്യ്ക്ക് ഭ്രാതെട്ത് പോകും.
ആഹ്. പിന്നെ അവര്ടൊരു സങ്കടങ്ങളും വാശികളും ദേഷ്യക്കെ ഇണ്ടാവല്ലോ വേറെ
ആഹ് അത് ഉറപ്പായിട്ടും വേറെ ആരോടും അത്ര ഇല്ല നമ്മളോട് മാത്രം. വേറെ ആരേം തേപ്പിച്ചിട്ട് പോയാല് അനക്കൊല്ല വിളിയുംല്ല ബഹളൊല്ല നമ്മടെ തല വെട് ട്ടോന്ന് കണ്ട അപ്പത്തൊടങ്ങും.
അതങ്ങനെയാണ്. പിന്നെ അവര്ക്ക് നമ്മളെ പിന്നെ അ എപ്പഴും നമ്മക്കായാലും നമ്മടെ ഉമ്മാനിം പ്പാനിം മതിയല്ലോ അത് പോലെന്നെല്ലേ ഇപ്പ അവർക്കുംണ്ടാവാ.
സത്യാടാ.
അങ്ങനെയായിട്ട്. ഇനിയിപ്പന്താ ചായകെന്താ കടി വൈകുന്നേരം ചായ കുടിക്ക്യോ?
എങ്ക്യാനാ ഞങ്ങക്ക ഇവ്ട്ത്തെ അച്ഛനും അമ്മയ്ക്കും ചായ മസ്റ്റ രാവി ലെ വൈകിട്ടും ഞങ്ങ ഞങ്ങക്ക് നാല് പേർക്ക് അങ്ങനെ മസ്റ്റൊന്നുല്ല എനിക്ക് ഈ ഹെഡേക്ക് വര്മ്പോ മാത്രം ചായ കുടിക്കൂ അല്ലാതെ അങ്ങനെ മോക്കും മോനും ഭയങ്കര ഇഷ്ടമാ ചായ കുടിക്കാൻ. ഞാൻ കൊടുക്കത്തില്ല ആ ഇപ്പോഴേ അതും ഇതൊക്കെ കുടിച്ച് ശീലിക്കുന്ന എന്തിനാന്നും കരുതി ചായ കാപ്പി അങ്ങനെ. ഒരിക്കലും കൊടക്കത്തിലന്നല്ല കണ്ടിന്യൂസ് ഞാൻ കൊടുക്കത്തില്ല വല്ലപ്പോഴും ആഴ്ചയിലോ ഇിലോ അങ്ങനെ ഒന്ന് നമ്മളിപ്പോൊ നമ്മളിപ്പോ കുടിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈമില് ഇച്ചിരി ഉണ്ടെങ്കി അങ്ങനെ
അല്ലാതെ ഡെയിലി റൊട്ടീന് ആയിട്ടൊന്നും രണ്ടു പേർക്കും ശീലിപ്പിച്ചിട്ടില്ല.
ആ
പറയുന്നത് ശീലിപ്പിച്ച പിന്നെ നമുക്കത് കഴിച്ചോണ്ടേ ഇരിക്കണം.
അത് ശരി എനിക്കൊക്കെ ചായ ഇല്ലാണ്ട് പറ്റില്ല എനിക്ക് ചായ ഭയങ്കര ഇഷ്ട.
ആ എനിക്കും ഇഷ്ടാണ് പക്ഷെ അത് ഡെയിലി നമ്മള് കഴിച്ചാലേ ഒരു ദിവസം ഒന്ന് പറ്റീലെങ്കി അപ്പൊ വരും.
ആ അതെ അതെ ന്നാ ശരിട്ട ചേച്ചി. പിന്നെ വിളിക്കണ്ട് ഓക്കെ ശരി ആ.